ആഹ്
ആഹ്, ആഹ്. ആഹ് കേൾക്കുന്ന്ണ്ട്.
എന്തൊക്കെയുണ്ട് വിശേഷം?
ഒക്കെ നല്ല വിശേഷങ്ങള്. മഴക്കേണ്.
ആഹ് ഇവടെ രാവിലെ മഴയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞൊ?
ആഹ് ബ്രെക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ്.
എന്തായിരുന്നു ഇന്ന്?
ഇന്ന് ദോശ.
ആഹ്. ആഹ് പിന്നെ ദോശയുടെ കൂടെ എന്തായിരുന്നു കറി?
ചട്നി.
ആഹ് ഉച്ചക്കത്തേക്ക്ന് ഫുഡ് വെച്ചാ?
ഇല്ല്യ ആയിട്ടില്ല. ഇന്ന് സ്കൂളില്ലാത്തതോണ്ടെ ആക്ക ക്കംമ്പോലെ ആക്കാവിച്ചാരിച്ച്
ആഹ് ഇന്നെന്താെ പെസ് സ്പെഷ്യൽ എന്തെലുണ്ടൊ സൺണ്ടെ അല്ലെ?
സ്പെഷ്യല് താ ചി ഏഹ് കോഴി കൊട്ന്ന്ണ്. അല്ലാതെന്നും സ്പെഷ്യലായിട്ട് അതന്നെ.
ആഹ് ആഹ് ആഹ്. ആഹ് ഞങ്ങള് രാവ് ലെ ആഹ്.
ആഹ്. ഞങ്ങള് രാവിലെ ഓഹ് പിന്നെ ഇതാണ്ടാക്കി എന്തോ അരിവെച്ചൊള്ള ആഹ് പാലപ്പം. പാലപ്പൊം കടല കറിയും രാവിലെ വെച്ചു. പിന്നെ ആഹ് ഫിഷ് വാങ്ങി കട്ടെയ്ത് വെച്ചു. ചോറ് അരിയട്പ്പേ കെടക്ക്ന്ന്. മ്മ അവിയൽന് അരിയുന്നു.
അതെ.
ഉം രാവിലെ കൊറേയൊക്കെ കൊർച്ചൊക്കെ പണികളൊക്കെ കഴിഞ്ഞു. കുട്ടികള് എഴുന്നേറ്റ് അവള് മിറ്റം തൂത്ത് ഏഹ് തുണി ഇന്ന് പൊറത്തെ ട്ത്തിടാനായിട്ട് പിറ്റികേല. ഇന്ന് മഴയാണ്. ചാറുവാ ഉം. ക കറണ്ട് കട്ടും ഒണ്ടെന്ന് തോന്നുന്നൊണ്ട്. മഴയേ ഇന്നെലെ മൊതല് കറണ്ട് കട്ട് അരമണിക്കൂറത്തേക്ക്ന് പോയിട്ടുണ്ടായിരുന്നു. അവ്ടൊക്കെ ഉണ്ടായിരുന്നോ?
ഇവടെ ആഹ് കറൻ്റ് പോയിനി. ഏഹ് അരമണി ക്കൂറൊന്നൂല്ല്യാ. ഒരു കാ മണിക്കൂറൊക്കെ പോയി. വേഗം വന്നീനി.
ഉം. ഇപ്പം അവടെ പകർച്ചവ്യാധി പനികളും ഒക്കെ ഉണ്ടൊ?
ഇല്ല്യ. ബെടെ അട്ത്ത് ഒന്നുംല്ല്യാ. ത് വരെ
ആഹ് മഴയൊക്കെ അല്ലെ. ഏക്ക് കുട്ടികള് ആഹ് കുട്ടികള് സ്കൂൾലൊക്കെ പോകുന്നല്ലെ. പനികളും ഒക്കെ കൊണ്ട് വരും. ഈ ചിക്കന് എങ്ങനെയാ വറ്ത്തരച്ചിട്ടാ കറി വെക്ക്ണത്. അതൊ സാധാ മസാല ചേർത്തിട്ട് കറി വെക്കണൊ?
സാധാ മസാല ചേർത്തെച്ച്ങ്ങാണ്ട് കറി വെക്കും. വറുത്തരച്ച് കറിവെ വെക്കല് നമ്മള് ഈ പത്തിരി പൊറോട്ട അങ്ങനത്തെ അധിക്കൊക്കെയാണ് അങ്ങനെ വെക്കാ. ഏ.. ഈ ഉച്ചക്കത്തെ ഊണിനൊന്നും അങ്ങനെ ചെയ്യില്ല വറത്തരിച്ചാണ്ട്.
ആഹ് അതിനകത്ത് എന്തെലോക്കെഇ ഇടുവോ ഉരുളക്കിഴങ് എന്തിനാത്താ നിങ്ങള് ഉരുളക്കിഴങ്ങക്കെ ഇടുന്നെ ഉരുളക്കിഴങ് ചെലര് ഇടുന്നാകാണാ. ചെലർ കൂർക്ക ഇടുന്ന കാണാം ബീഫിനകത്താന്നോ?
ആഹ് ബീഫിനകത്ത്. അയാ ഓ ആഹ് നല്ല ടേസ്റ്റാ.
ആഹ് ഏ അതെങ്ങനെയ? ക്ക്ക ബീഫ് ഒലത്ത്ന്നത്?
ബീഫ് ഒല്ത്ത്ന്നത് പറഞ്ഞാല് മ്മള് ഈ ചെറിയുള്ളി ഇണ്ടല്ലോ
ആഹ്.
ചെറിയോള്ളി ആണ് അയിക്ക് കാര്യായിട്ട് വേണ്ടത്.
ആഹ്.
ചെറിയുള്ളി, ഇഞ്ചി
ആഹ്.
ത്ത്ള്ളി വെറ ആ അത് കൊറവാ കൊറവാണ് പക്ഷെ ചെറിയൊള്ളിയാണ് അതിന്റെ ടേസ്റ്റ്. ബീഫിന്റെ ടേസ്റ്റ് കൂടുതല് ഉം. പിന്നെ.. വലിയ ഉള്ളി നമ്മള് കൊറച്ച് ചേർക്കാൻ പാടുള്ള
ആഹ്.
പിന്നെ തക്കാളി ഇടും ഇട്ണോല് ഇടും പിന്നെ ങ്ങനെ ബീഫ് ഇങ്ങനെ വര്ട്ടി വെക്കുമ്പോ വല്ലാതെ തക്കാളി ഇടല്ല്യ.
ആഹ.
വരട്ടി വെക്കൽ ഒരു വെപ്പ്ണ്ടല്ലോ വെള്ളല്ലാതെ വരട്ടി വെക്ക്ണത്. ഐല് തക്കാളി ഇടാറില്ല. പിന്നെ അതൊക്കെ ആ ചതച്ചിട്ട് ഏ എ ബീഫ്ക്ക് ഇടാ പിന്നൈക്ക് മസാലകള് ഇട പൊടികള് ഇട ബീഫ് ബീഫ് മസാലൊക്കെ ഇട ന്ന്ട്ട് വെക്ക. അത് കയ് ഞ്ഞിട്ട് പിന്നെ വറവ്ടാ ചെറിയുള്ളിലെന്നെ. വറവ്ട്ട് വറവ്ടാ കരിവ് കറിവേപ്പിലൊക്കെ ഇട്ട്കാണ്ട് നല്ല ടേസ്റ്റ.
ആഹ ഹാ. പിന്നെ അത് പിന്നെ ഇതെപ്പഴാ ചേർക്ക്ന്നത്? ഏ ഇല്ല. ഞാന് കണ്ടിട്ടുണ്ടേ ഇങ്ങനെ ഹോസ്റ്റലൊക്കെ നീക്കുമ്പോ ഇങ്ങനെ കൊടുക്കന്നെ ഞാ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനാത്ത് അവര് സപ്പറേറ്റ് ക്കൂർക്ക വേവി
ഹലോ..
ആഹ് കേക്ക്ന്നോണ്ടോ? പിന്നെ ചെല നിങ്ങടെ നാട്ടിൽ എന്താണ് സ്പെഷ്യല്? സ്പെഷ്യൽ എന്താണ് കറികള് ഓരോ നാടുകള് ഓരോ ഇതല്ലേ? ഇങ്ങനെ ഓരോ നാട്ടില ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ആ നമ്മളി ഇപ്പം ഞാൻ വടെ തൃശ്ശൂര് നിക്ക്ന്ന അവിടെക്കെ ഈ മാമ്പഴപ്പുളിശേരികളൊക്കെയാ പച്ചമാങ്ങ മാമ്പഴ പുളിശ്ശേരി ആണ് അവിട്ത്തെ പ്രധാന ഇത്. ആഹ പറഞ്ഞാ ഓരോത്തടുത്തും ഓരോ എല്ലാം ഒണ്ടാകും കോഴിക്കോടാണെ ബിരിയാണിയാണ് ഭയങ്ക ര മെയിനായിട്ടുള്ള ഒരു സംഭവം അവ്ടെ.
അതെ.
ആഹ് അങ്ങനെ ഓരോത്തട്ത്തും ഓരോ സംഭവങ്ങളാ. ഫുഡ് പൊറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാറ്ണ്ടോ?
ആഹ് പോയി കയ് കഴിക്കാറ്ണ്ട് പക്ഷെ പൊതുവെ കൊറവാണ് വീട്ടില്ണ്ടാക്കി കയ് ക്ക്യോന്നല്ലാതെ വാങ്ങി ക്കൊട്ന്ന് അമ്മളെന്നെ പാചകം ചെയ്ത് കഴിക്കും പോവല് പൊതുവെ കൊറവാ.
ആഹ് ആഹ് അപ്പൊ പ്പൊ പച്ചക്കറികളൊക്കെ ഒണ്ടോ?
പച്ചക്കറികള് ആഹ് കൊറെക്കെ ഇണ്ട് ഇഞ്‌ അമ്മക്ക് ആവശ്യത്തിന് ഇള്ളതൊക്കെ അമ്മള് ഇണ്ടാക്കി യാലോ അമ്മക്കൊരു കാര്യാണ് അതെ.
ആ നമ്മൾക്ക് ആവശ്യോള്ള പ ച്ചക്കറികള് നമ്മളെ തൊടിയിൽ തന്നെ ഒണ്ടാക്കുവാണെ ഏറ്റവും നല്ലതായി
അതെ അത് അയിന് ഒക്കൂല.
സാധനങ്ങള് നമ്മക്ക് കഴിക്കാനും പറ്റും.
അതെ.
സ്ഥലങ്ങളൊക്കെയുണ്ടോ?
ആഹ് സ്ഥ ആ സ്ഥലങ്ങളൊക്കെണ്ട്.
ആരേലും നോക്കാനുണ്ടെങ്കി പിന്നെ നമുക്ക് ചെയ്യുന്നേന് ബുദ്ധിമുട്ടുണ്ടാവില്ല വെറ്തെ വീട്ടില് ഇരിക്കുമ്പം നമുകിത ക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അതെ അല്ല ഞമ്മളെന്നെ നോക്കല് ഞമ്മളെന്നെ ഇണ്ടാക്കല് ഞമ്മള് ഒരാളെ വിളിച്ച്ങാണ്ട് അങ്ങനാണ്ട് ഇണ്ടാക്കലൊന്നുല്ല പക്ഷേ ഞമ്മളെന്നെ ഇണ്ടാക്കും ഞമ്മളെന്നെ ഇണ്ടാക്കും
ആഹ്. ഇപ്പൊ ഈ ഒത്തിരീം പറമ്പുള്ള ആൾക്കാരുടെയൊക്കെ വീടുകളാണെങ്കി ഇപ്പൊ ഈ പുല്ല് കേറി ഈ മഴ പിടിച്ച കൊണ്ട് എത്ര പറിച്ചാലും ഈ പുല്ല് പിന്നെം പിന്നെം പിന്നെം പിന്നെയും കിളിച്ചു വരുവാ ഇപ്പ നമ്മള് ഇപ്പൊ ഒരാളോട് ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് അവര് കൈ കൊണ്ട് പറിച്ച് അവര് കെളച്ച് അതൊക്കെ ഇത് ചെയ്ത് തരുവായിരുന്നു ഇപ്പ അങ്ങനെയല്ല ഒരു മെഷ്യൻ വെച്ച് അടി ച്ച് കളയുന്നോണ്ടേ അത് പിന്നേം പിന്നേം കിളിച്ചു വന്നോണ്ടേ ഇരിക്ക
അതെ അതെ വേഗം ഇണ്ടാവാണ്
ആഹ് ഞങ്ങക്കൊക്കെ ആണേ പറമ്പ് കൂടുതലുള്ളത് കൊണ്ട് അത് അടിച്ച് കളഞ്ഞു കഴിഞ്ഞാ പിന്നെയും പിന്നെയും കിളിച്ച് വന്നോണ്ടിരിക്കുകയാണ്
ഇങ്ങള് കൃഷി ചെയ്യലാണോ വീട്ടില്?
കൃഷീന്ന് പറഞ്ഞാ അച്ഛനുള്ള സമയത്തൊക്കെ കൃഷികളും കാര്യങ്ങളും എല്ലാം ഒണ്ടായിരുന്നു ചേമ്പ്, ചേന കാച്ചില്, കപ്പ, കിഴങ്ങ് അങ്ങനെ കൊറേ ഐറ്റംസുകള് ഒരുപാടുണ്ടായിരുന്നു അച്ഛൻ മരിച്ചതോടു കൂടി ഈ വകകളൊന്നും ഇല്ല ഇ പ്പൊ കൊറ വാഴകളുണ്ട്, തെങ്ങുണ്ട്
അതെ
അതിനങ്ങനെ തടവൊന്നും എടുക്കുന്നില്ല വാഴയും വെറുതെ ഇങ്ങനെ നിക്കുവ ഒന്നിന്റെ ചൂവട്ടില് ഒരു അമ്പതെണ്ണം ഇങ്ങനെ കൊളച്ച് വന്നതെ കായ ഇണ്ടകുന്നു അങ്ങനെയൊള്ളൂ ആര് അമ്മ വളവിട അങ്ങനെയുള്ള പരിപാടിയൊന്നും അമ്മയ്ക്ക് വയ്യാത്തെ കൊണ്ട് അമ്മ അങ്ങനൊന്നും ചെയ്യാറില്ല
അതെ നമ്മളൊന്നും ഇപ്പ അയിന് പോവോ ഇലല്ലോ
അതെ അതെ നമ്മളെ ഞാനൊന്നും ആദേശത്തോട്ട് പോകാറില്ല പിന്നെ വല്ല പച്ചക്കറി വല്ലാം ഉണ്ടെങ്കി മാത്രം അത്ര അതിന്റെ കീഴിൽ ഒന്ന പോത്തുള്ള അല്ലാതെങ്ങനെയുള്ള ഐറ്റസിന്റെ കീഴിലൊന്ന പോ ഇപ്പ നടാന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകത്തില്ല നമ്മളീ ഈ കിളക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ഞങ്ങടെ അച്ഛനൊക്കെയ ആയിരുന്നു ഈ പറമ്പെല്ലാം കിളച്ചിടുന്നത് ഇപ്പ എല്ലാം ഉറച്ചു പോയി കാടും കേറി ആകെ നാശമായിട്ട് കിടക്കുക ഈ ഹെൽത്തുകാരി വന്നു പറഞ്ഞു
പണ്ടത്തെ ആൾക്കാർക്ക അതൊരു ഒരു വ്യായാമ മെയിനി ഇപ്പൊ ആരും അങ്ങനെ ചെയൂലല്ലോ ഇപ്പൊക്കെ മിഷിയനല്ലേ
അതെ പണ്ട ആൾക്കാര് ജിമ്മിൽ പോകേണ്ട കാര്യമല്ലായിരുന്നു അവരുടെ വ്യായാമ അതായിരുന്നു ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ ചെറുപ്രായം മുതലേ എല്ലാം ജിമ്മി പോക്കാ പണി ചെയ്യത്തില്ല വീട്ടിൽരുന്ന് കഴിപ്പല്ലേ
അതെ ഈ ജിമ്മന് പോയാനും ചെയ്യണത് പണ്ട്ച്തീ ഓരോ ഇ തന്നെയാണ് ഈ ജിമ്മില് പോലാണ് ചെയ്യത് നമ്മള് കാണുമ്പോളേ പണ്ട് ചെയ്തി ഓരോ വ്യായാമങ്ങളെ പോലെ വ്യ ഇതാണ് ഇപ്പത്തെേറെ വ്യായാമമായിട്ട് വന്നിക്കണ
കൊണ്ടുവന്നേക്കണം ആന്ന്
ക്കുകള്
അതെ പിന്നെ വീട്ടിലാണെങ്കില് എല്ലരും നമ്മളിപ്പോ പറമ്പിൽ പോയിരുന്ന കള ച്ചാലും ഉണ്ടല്ലോ അത് നമ്മുടെ ആരോഗ്യം നല്ലണം ശരീരം വേർക്കും എന്ന് പറഞ്ഞാൽ നല്ലോണ്ണം ശരീരം വേർക്കും
അതെ
ഒക്കെ ജിമ്മിൽ പോയി മെഷീനിൽട്ടടിച്ചാണ് ജിമ്മ ഇ വേർത്ത് പ്രോട്ടീൻ സാധനങ്ങൾ കഴിക്കുന്നത് മറ്റേ മറ്റേ നമ്മള് തന്നെ വീടുകളിൽ ഉണ്ടാക്കണം അതെല്ലാം കപ്പയേ ഇതെല്ലാം പ്രോട്ടീന അല്ലയോ
അതെ
അത് കെമിക്കൽ ഇല്ലാത്ത സാധനോവാ ആർക്കും മെനക്കെടാൻ വയ്യ
അതായത് അധ്വാനിക്കാതെ ഉണ്ടാക്കാതാണ് ഇപ്പൊ എല്ലാരും മെയിൻ പ്രോബ്ലം അധ്വാനിക്കതെ എങ്ങനെ ജീവിക്കാ
ആഹ് ചക്ക ഉണ്ടായൽ തന്നെ ഇപ്പ നമ്മുടെ വീടിന് ദോഷവാണ് വല്യ പ്ലാവ് ഉണ്ടായി കഴിഞ്ഞ അതിനിപ്പല്ലാരും ചെയ്യ എന്താ ബട്ടി ചെയ്യുന്ന ചക്കയാ മേടിച്ച് വെക്കുന്ന അതാ വുമ്പം ചെറിയ പ്ലാവ് ഇണ്ടായി അതേല് മാവ മാവങ്ങയും ചക്കയക്കെ ഒക്കെ ഉണ്ടായിക്കോള്ളും. വല്യേ ബുദ്ധിമുട്ടും ഇല്ലാർക്കും വേരു എറങ്ങത്തില്ല മറ്റേ വേറെറങ്ങി വീടിന്റെ തറയെല്ലാം പൊട്ടി അങ്ങനെ പല പ്രശ്നങ്ങളല്ലേ എല്ലാർക്കും
ഉം പി സ്ഥലമില്ലല്ലോ എങ്ങും. കു പിന്നെ അമ്മളന്തും കുഴിച്ചിട്ട് ഇണ്ടാക്കള്ളെരു സ്ഥലം നമ്മള ഇവിടെഇല്ലെനും ക്കൊ വീ ടുകളും ബിൽഡിങേളും ടൈൽസ് ഇട്ടും അങ്ങനെ ഓരോന്നല്ലേ അപ്പൊ പിന്നെ ഈ ഇത് ഇണ്ടാക്കാനൊരു ഇതില്ല ഫുള്ള് മുറ്റായല് ഈ ഇതൊക്കെ ഇറർലോക്കൊ കെ
എന്റർലോക്ക് ചെയ്ത മുറ്റങ്ങളായിപ്പം
അതെ അപ്പൊ ആരുങ്ങനെ കുഴിച്ചിടൂല മരങ്ങളൊന്നൊന്നും കുഴിച്ചിടൂല അഒക്കെ എന്തെങ്കിലും സംഭവിക്കും വിയാരിച്ചാണ്ട്
ആഹ്. പണ്ട ഉള്ളെന്ന് പറഞ്ഞാല് അവർക്കൊക്കെയാണെങ്കി ഈ സ്ഥലത്തിന് ഒരുപാട് വെല. കളില്ലാരുന്നു അന്നവർക്ക് പൈസ ഇല്ലാരുന്നു മേടിക്കാനായിട്ട്. ഇപം സ്ഥലത്തിന് ഭയങ്കര വെലയ കൂടി വന്ന ഒരാക്ക് പത്ത് സെന്റ്. സ്ഥലവെ കാണുവായിരിക്കും അല്ലെ അല്ലെങ്കി അഞ്ചു സെന്റ് സ്ഥലനകത്തായിരിക്കും ഒരു വീട് വെക്ക്ന്നെ ഇപ്പൊ ആൾക്കാര്. മറ്റെ അങ്ങനല്ല ഏക്കറ് കണക്കിന് സ്ഥലങ്ങള ഓരോ വീടുകളി കടക്ക്ന്നത്. പ്പം ആർക്ക് ഉം പൈസായ്ടെ മൂല്യം. എന്ത്വ നമ്മളിപ്പൊര് അതേ ആയിരം രൂപയെന്ന് പറഞ്ഞാ ഒന്നുമില്ല കടയിലോട്ട് എറങ്ങിയ എന്ത്. സാനം മേടിക്കാൻ കിട്ടും നമ്മക്ക് പണ്ട അങ്ങനെയായിരുന്നൊ? ഉം നമ്മടെ ഒരുപാട് കാര്യങ്ങള് നോക്ക ക്കാനും എട്ക്കാനും ഒക്കെയുണ്ട്. ഇന്ന ശരി ഞാൻ വിളിക്കാട്ടൊ.
ആഹ് അയ്ക്കോട്ടെ ശരി.